ആ
ആ കേൾക്കണ്ട് ഇങ്ങക്ക് കേക്കാല്ലേയ്
ആഹ പറയ് എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം എന്തങ്ങളെ വിശേഷം
സുഖാണ് മക്കളൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരിക്കയിരുന്നു രണ്ട് പേരുണ്ട്
ആണോ എന്തെന്നാ പഠിക്കുന്നത്...
അവര് ഒരാള് ഹൈസ്കൂള്ള് ഒരാള് യു പി സ്കൂളാ പഠിക്കുന്നത്
ആണോ
ഉം സ്കൂളൊക്കെ ഇവിടെ അടുത്തെന്നെയാണ് ആഹ് വല്യാള് പിന്നെ എന്തേലും സംശയണ്ടെ പറഞ്ഞ കൊടുത്തൽ മതി ചെറിയ ആൾക്ക് നമ്മൾ കൂടെയിരുന്ന് ഇങ്ങനെ പഠിപ്പിച്ചാലേ മുന്നോട്ട് അങ്ങട് പോവൊള്ളൂ അല്ലെങ്കി വല്ല പെൻസിലും പിടിച്ച് തിരിച്ചിരിക്കേണ്ടാവൊള്ളൂ വർക്കും കാര്യങ്ങളൊക്കെ പിന്നാക്കാവും
ആഹ് എന്തേലും ജോലിയ്യാണോ ഇങ്ങള് മഴയൊന്നുല്ലവടെ ഇവടെ നല്ല വെയില
ആഹ് ഇവടെ ഇന്നലീം ഇന്നൊക്കെ ഭയങ്കര മഴയേര്ന്നു സ്കൂൾളൊക്കെ പോണ ടൈമിലും വര്ന്ന ടൈമിലൊക്കെ ഭയങ്കര മഴ ഇന്ന് പിന്നെ മോളെ സ്കൂള് ഇതൊക്കെ ഇണ്ടാർന്നു. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങട്ട് പോണ ടൈമിലൊ ഒക്കെ നല്ല മഴന്യാരുന്നു ഈ മഴയാവുമ്പോ യാത്രയ്യാനും ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളം ചളിയും ഒക്കെ ആയിട്ട് ആകെ നാനഞ്ഞിട്ടാ സ്കൂളിലൊക്കെ എത്തിയത് തന്നെ
പകുതി ആക്കിട്ടോ ആ ഹലോ
ആ
അ ആ അപ്പൊ ഏ അടുത്തന്നെ അപ്പൊ നടന്നിട്ടെക്കാവല്ലേ ഓര് പോവണ്ടാവാ
അല്ലയ് ഉസ്കൂൾ വാഹനം നമ്മളതീലെ പോവുന്നുണ്ട് അപ്പൊ നടന്ന് - നടന്ന് പോവാ പ്രയാസായതോണ്ട് പിന്നെ സ്കൂൾ വാഹനത്തിലന്നെ കയറ്റി വിടും അവര് വരും എന്താ വരുമ്പോഴും എറക്കിത്തരും അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ആകുമ്പോ മെറ്റത് ന്നാ നമ്മള് കൊണ്ടു പോവാനും കൊണ്ടുവരാനൊക്കെ നമ്മൾ ആ ടൈമിലിങ്ങനെ റെഡി ആയി നിക്ക് നിക്കണ്ടേ. അപ്പൊ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വാണ്ടീട്ട് വാഹനത്തിലന്നെ കെറ്റി വിടും ഇവിടെ അടുത്തുന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ട് ഒരുമിച്ചന്നെ ഒരു വാഹനത്തില് പോവേം ചെയ്യാം പിന്നെ നമ്മള് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കിൽ രക്ഷിതാക്കളും ഒരുമിച്ച് - മിച്ചിങ്ങനെ ഒരു വണ്ടിയൊക്കെ വിളിച്ചിട്ട് അങ്ങട് പോവും. അപ്പ പിന്നെ നമുക്ക് ചിലവില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് പോയി പോരാനും പറ്റും
ആഹ് നിങ്ങൾ ജോലി ചെയ്യാണോ
ഞാനിങ്ങനെ ഓൺലൈൻറെ ഒരു പ്രോഡക്ട് സെല്ലിങ് ആയി്ട്ട് ട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ പുറത്ത് പോയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും ച്ചെയ് ചെയ്യുന്നില്ല വീട്ടില് ആരൂല്ലാത്ത കാരണം അങ്ങനത്തെവർക്കൊക്കെ ബുദ്ധിമുട്ട് ട്ടാണ് പിന്നെ ഹസ്ബൻഡിനൊന്നും ഹസ്ബന്റ്ണ്ട്. ഹസ്ബൻ് നാട്ടിലന്നെ ജോലി ചെയ്യുന്നു ഓട്ടോ ഡ്രൈവറാണ് അവര്ക്കും ഇങ്ങനെ പൊറത്ത് പോയി ജോലി ചെയ്യുന്നതോട് താല്പര്യല്ല
ആഹ് അപ്പൊ പഠിച്ചിരുന്നോ
ആഹ് ഞാൻ പത്താം ക്ലാസ് വരെ തന്നെ പോയിട്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ ഇങ്ങനെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങള് അങ്ങനെയൊക്കെ ചെയ്യും. ചെറിയ ഏണിങ്‌സൊക്കെ നമുക്കും ആവശ്യങ്ങളില്ലത് ഇങ്ങനൊക്കെ യ് രീതിയിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇണ്ടാക്കി എടുക്കും. അങ്ങനെ ഇയാളെന്താ വർക് വർകിയ്യുന്നുണ്ടോ
അല്ലല്ല ഞാൻ പഠിക്യാ
ആ പ്ലസ് ടോ
ഞാനിപ്പം തേർഡ് ഇയറായി ഡിഗ്രി
ഡിഗ്രി ആ എന്താവാനാണ് ആഗ്രഹിക്കുന്ന്
ഞാനൊരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്
ആഹ് ഞാൻ അയിന്റെ ഒരു കോഴ്സ് ഓൺലൈനൊക്കെ ആയിട്ട് ഇങ്ങനെ പഠിച്ചിരുന്നു സുജു ഇതിന്റൊക്കെ ഭാഗായിട്ട്
ആഹ്
ഒരു മാസത്തെ കോഴ്സ് ഒക്കെങ്ങനെ പഠിച്ചെടുത്ത് അക്യു പങ്ച്ചർ വേറൊരു ഇതാണ് പറഞ്ഞ് സുജോക്ക് പറഞ്ഞട്ട് ഞാൻ എന്താന്ന് കേട്ടിട്ടുണ്ടാർന്നില്ല അപ്പൊ അതിനെ കുറിച്ച് ച്ചിട്ട് ഒരറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അങ്ങനെ പഠിച്ചെടുതാര്ന്നു നമ്മള് സീഡ്സ് ലീഫ് കളർ തെറാപ്പി അങ്ങനെയൊക്കെ വെച്ചിട്ട്ള്ളെ ഒര് മെഡിസിന്റെ ഭാഗ നമ്മള് ഉള്ളിൽക്ക് കഴിക്കാതെ നമ്മളെ ശരീരത്തിൽ ചെയ്യുന്ന ഒര് മെഡിസിനാണത്
ആ അതപ്പോ എത്ര എത്ര ഒരു മാസത്ത് കൊണ്ടുള്ള കോഴ്സിൽ പഠി തീർക്കാൻ പറ്റും.
ആ അത് കൊറച്ച് ഭാഗങ്ങളാ നമ്മള് പഠിച്ചെടുത്ത് എന്നേച്ചു നമ്മള് സാധാരണ കണ്ട് വരുന്ന അസു മൃഗങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെണ് പിന്നെ നമ്മളെ ഓരോ പോയന്റ്സ്കള് എവിടെയൊക്കെ വരുന്നത് എന്നുള്ളതൊക്കെയാണ് അതില് പഠിപ്പിച്ചത് തന്നെ ആ അത് നമ്മൾ ഓരോ ഭാഗങ്ങള് ആ കൈയ്യി ന്റെ ഉള്ളിലടിയിൽ എല്ലാ ശരീരഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച്ങ്ങാണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റാ ന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസൊക്കെ വേറെ വഴിയായിരുന്നു ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിട്ടൊന്നുല്ല
ആണോ അപ്പൊ അത്
എന്തെങ്കിലും കാണുമ്പോ ഒരു ആകാംക്ഷ ഇണ്ടാവുല്ലോ പഠിക്കാനും അതെന്താന്ന് അറിയാനും ന്നോക്കെള്ളെ അങ്ങനെ പഠിച്ചെടുത്തതായിരുന്നു അതിങ്ങനെ കുരുമോളകി ന്റെ ചെറുപയറിന്റെ അങ്ങനെ പച്ചപ്പട്ടാണി അങ്ങനെ സീഡ്സുകള് പിന്നെ തുളസിയില തെങ്ങിന്റെ ഇല അങ്ങനെയൊക്കെ ഓരോ ഭാഗങ്ങളിൽ വെച്ചാല് നമ്മൾ ഓരോ അസുഖങ്ങള് മാറി കിട്ടും ന്നാ
അപ്പൊ ശെരിക്ക് ഇള്ളതാണോ ഇങ്ങള് ചെയ്ത് നോക്കിക്ക്ണോ അത്?
തുടർച്ച ചെയ്യണം ഒരു ദിവസം കൊണ്ടും രണ്ട് ദിവസം കൊണ്ടും നല്ല അതിനൊരു കോഴ്സ് ഇരുപത്തിയൊന്ന് ദിവസതോ തുടർച്ച ചെയ്യുമ്പഴാണ് അതിന് നമുക്ക്
പ ആ ഞാന് പഠിക്കണത് ഈ പർ പർഞ്ഞപോലെ എന്താണ് മരുന്നൊന്നും ഇല്ലാ
അത് അക്യൂ പഞ്ചറിന്റെ അല്ലേ ഈ സൂചിയൊക്കെ കുത്തിങ്ങാ അങ്ങനെ
അൽ അല്ല ഞാൻ ഒക്ക്യൂപേഷ തെറാപ്യ അതന്ന് പർഞ്ഞാല് ഈ ഹ് എന്തെങ്കിലൊക്കെ വികലാംഗോ അല്ലെച്ചാ തളർച്ചൊക്കെ വരില്ലേ നമ്മളെ ഒരു ശരീരഭാഗം തീരെ അനക്കാതെ വൈറ്റ് വരില്ലേ അപ്പൊ അവർക്ക് സ്വന്തം ഒരു ജീവിതം ഒരു ദിവസത്തെത്തെ ദൈനം ചിന കാര്യങ്ങള് അവർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ പറ്റ്ന്നില്ല പറയാ ദൈനംചര്യ കാര്യാ ആ അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ അതിന്ന് വേണ്ടിട്ട് അവർനെ എന്താ പറയാ ട്രെയിൻ ചെയ്യാ ആഹ്
നമ്മളെ കയ്യൊ ക്കെ തളർന്ന്ട്ട്ണ്ട് നമ്മള് ഓരോന്ന് വെച്ചിട്ട് അവരെ ആ കൈയിലെ ബ്ലഡ് സർക്കുലേഷൻ നടത്തി അങ്ങനെ തെറാപ്പിയുടെ ഒരു
ആഹ് ഫിസിയോ തെറാപ്പിന്റെ വേറെ പോലെ അവർക്ക് കൈയ് അനക്കം വരുത്തിക്കയും ചെയ്യുക അതുപോലെ തന്നെ അയിന്റെപ്പം അവർക്ക് ഇനിയും ഏ ഇപ്പം ചിലപ്പോ വല്ലാണ്ട് അങ്ങട്ട് ആ ഇപ്പം നമ്മള് പഠിക്കുന്ന കോഴ്സില് ഹൺഡ്രഡ് പെർസെന്റേജ് റീ ക്കവറി ഉണ്ടാവില്ല. ഇണ്ടായ കേസ് ഉണ്ടാവും പക്ഷെ നമ്മള അങ്ങനെ പ്രതീക്ഷിക്കരുത് എത്രത്തോണ്ടെ
ആ നമുക്ക് നമ്മുടെ ഭാഗ്യം പോലെ എത്രത്തോളം പ്രതീക്ഷയില് കിട്ടും അത്രത്തോളം അത്ര നം പറയാൻ പറ്റൂ ല്ലെ
ആ അങ്ങൻതന്നെ
അയ്പ്പൊ ലാസ്റ്റ് ഇയർ ആണോ പഠിച്ചോയ്
ഞാനിപ്പോ തേർഡ് ഇയർ ഇനി ഒരു വർഷം കൂടി ഉണ്ട് പിന്നെ ഒരു ആറു മാസത്തെ ഇന്റേൺഷിപ്പും കൂടി ഇണ്ട്.
ആ അത് നാട്ടിൽ അന്നെ അതോ പൊർത്തു പോയിട്ടാണോ പഠി
പുറത്ത് ഞാ ഇപ്പൊ തമിഴ്നാട് നിന്നിട്ടാ പഠിക്ക്ണത് ആ ആ അങ്ങനെ
ആ നാട്ടിലൊക്കെ എങ്ങനെ വരാറ് വെക്കേഷനോ അതോ അങ്ങനെ മാസത്തിലോ ആഴ്ച
നാട്ടിൽ ഇങ്ങനെ ആഹ് നാ ഞങ്ങക്കിവിടെ രണ്ടാം ശ നാലാം ശനിം ലീവ് ആയിരിക്കും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ആ ദിവസം അപ്പുറത്തന്നെ ഞായറാഴ പിന്നെ അത് കൂട്ടീട്ട് ചിലപ്പപ്പോ ഒരു ദിവസം എക്സ്ട്രാന്ന് ലീവ്ടുത്തിട്ട് പോകും അപ്പൊ പിന്നെ മൂന്ന് ദിസം കിട്ടൂലോ അല്ലെങ്കിൽ പിന്നെ എങ്ങനെങ്കിലൊക്കെ ലീവ് ണ്ടാവും മ്പടെ അങ്ങനെ കൊറ കാ ദിവസം നക്കേണ്ടി അവസ്ഥ എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ശനിമ് രണ്ടാശെനിം നാലാശെനിമ് ലീവാണല്ലോ അപ്പൊ എ ഏ ങ്ങനെങ്കിലും വരാ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോോലെ എന്തെങ്കിലൊക്കെ പൂജയായിട്ടോ എന്തെിലൊക്കെ ലീവ്ണ്ടാവും ലീവിന് അങ്ങനെ വലിയ ക്ഷാമൊന്നുഇല്ല
ആ ആ
പോവും
അങ്ങനെ വരുമ്പോ ഫ്രണ്ട്സുകൾ കൂടെ വരാന അതോ വീട്ടിൽന്നാള് വന്നിട്ട്
ഏയ് വീട്ടിൽന്നാൾ വര്ല്ല ഞങ്ങൾ ഒറ്റക്ക് പോവും ആരെങ്കിലും ആരൊക്കെ ഇപ്പ നാട്ടിക്ക് പോകണുന്നത് അവരൊക്കെ കൂടിട്ട് പോകവും
ആ ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടാവൂലേ ലീവ് വരുമ്പോ ഒരുമിച്ച് ബുക്ക് ചെയ്ത് പോരാണോ ചെയ്യാറ്
ഞങ്ങള് ജനറലിലന്നെ പോവാറ് ട്രെയിനില് പിന്നെ നല്ല ആ ആ പിന്നെ നല്ല തിരക്കുള്ള സമയമാണ് ചിലപ്പ ക്രിസ്മസിന്റെ സമയം എന്നൊക്കെ പറയുമ്പം നല്ല തിരക്ക ആയിരിക്കും എല്ലാരും പോരൂല ദൂര അടുത്ത് ഒന്നും അല്ല അട്ത്തുഒന്നും ഉണ്ടാവല്ലോ അപ്പൊ ട്രെയിനൽക്കെ നല്ലതിരക്കായിരിക്കും ക്രിസ്മസ് അതുപോലെ ന്യൂ ന്യൂ ഇയറിന്റെ ടൈമില് അല്ലെങ്കിൽ ഓണത്തിന്റെ ടമില് പെരുന്നാളി ടൈമിലക്കെ നല്ല തര അല്ലല്ലേ കൊറേ ആൾക്കാര് വരുല്ലോ ഈ രണ്ടാശനിക്ക് പോലല്ലോ അതിനൊക്കെ കുറച്ചു പേരെല്ലേ വരൊള്ളൂ അപ്പൊ ആ സമയത്ത് പോകുമ്പോ ഞങ്ങള് ബസ്സ് ബുക്ക് ചെയ്യും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
ആ അപ്പൊ ട്രെയിനിനേക്കായും ആളുകൾ കുറവായിരിക്കും ബസ്സിൽലെ
ആഹ അ അങ്ങനെ വെച്ച കഴിഞ്ഞാൽ നമ്മള് വേണെങ്കല് ട്രെയിനില് സ്ലീപ്പർ ബുക്ക് ചെയ്യണ പോലെ സ് ഇത് മറ്റേക്കെ കെടു ച്ച എന്തെന്ന അന് പറയു
ആയല്ലേ
കെടുക്കല്ലന്നോ മറ്റേ സീറ്റിലേ
ആ നമുക്ക് ചാരി ഇരിക്കണതോ അങ്ങനെ ആഹ ഞമ്മ സീറ്റ്ക്കെ ഇ ങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതാക്കാൻ പറ്റുന്ന
ആ സീറ്റ് ആ സീറ്റ് ഇരിക്കും അപ്പൊ ഇതെന്താ സംഭവം വെച്ചാലേ ട്രെയിനെ ആകുമ്പം റെയിൽവേ സ്റ്റേഷനിക്ക് പോകൻ ഒരു ബസ്സ് വീട്ടിന്റെ അവിടുന്ന് വിളിക്കണം പിന്നെ അവിടുന്ന് കോളേജ് ഏ് ഈ നമ്മളിവിടെ എത്തന്റെറെ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങിട്ട് മൂന്ന് ബസ്സ് വിളിക്കണം നമ്മള് നിക്കണ കോളേജിന്റെ അടുത്തേക്ക് എത്താനേ അപ്പം അങ്ങനെ വച്ച് നോക്കുമ്പോ തിരക്കുള്ള ടൈം എന്തായാലും ട്രെയിൻ ബുക്ക് ചെയ്യണേ കാട്ടിലും ട്രെയിൻ പിന്നെ കിട്ടില്ല ട്രെയിമ്പിനും ഏ വേഗം ഫുള്ളാവും
നേരത്തെ കൂട്ടിട്ട മറ്റ ആളുകൾ ബുക്ക് ചെയ്തിട്ട് വെക്കും അപ്പൊ നമുക്ക് ആ ടൈമില് ടിക്കറ്റ് കിട്ടൻ പ്രയാസമായിരിക്കും
കാണുന്നുണ്ടെങ്കില് ഈ നേരത്തെ ലീവ് പറയണ പരിപടി ഇല്ല കോളേജിന് എന്നും ആ മൂട്ടക്ക് വെച്ച ഈ തലേ ദിവസായിരിക്കും ചിലപ്പോ പറയാ തല ദിവസം രാവിലെ കൂടി അവര് പറയില്ല ഉച്ചയ്ക്ക് ശേഷേ പറയുള്ളൂ ചിലപ്പം ആ ലാസ്റ്റ് പീരീഡ് ആ ലാസ്റ്റ് പീരീഡ് ആയിരിക്കും വന്നിട്ട് പറയാം ലീവ് ആണ് എന്നുള്ളത് അപ്പം നമക്ക് നമ്മക്ക് ഫസ്റ്റ് ഇയർക്കെ പറയുമ്പോ ഇപ്പ പിന്നെ ശീലയിന് വിജാരിക്ക ഫസ്റ്റ് ഇയർക്കെന്ന് പറയ്പോ നമ്മൾ ആദ്യട്ട് വന്നല്ലേ അപ്പൊ നമുക്ക് ട്രെയിന ഒക്കെ എങ്ങനെയ ഒറ്റക്ക് പോവലും വരലും ഒക്കെ നമുക്ക് ആ ഒ ഇടങ്ങല്ലേ ഇരിക്ക ആഹ അപ്പൊ എന്താ പറയാ ഏ നമ്മള് എന്ന ബുക്ക് ചെയ്തിട്ട് പോവാന്നുള്ള രീതിക്ക് നോക്കുമ്പം അയിന് പറ്റില്ല കാരണം വവറും ലീവ് പറയണ്ടേ എത്ര പോയി ചോദിച്ച കഴിഞ്ഞാലും പറഞ്ഞു തരില്ല അപ്പൊ ലീവില്ല ന്ന് പറയും അവർ പിന്ന കൊറച്ച ഇന ഉണ്ടാവും പ്രതീക്ഷ വിസിക്കാണ്ട് ആ പിന്നെ ഇപ്പ പിന്നെ കൊറ നമുക്ക് അറിയാം കഴിഞ്ഞ വർഷം അങ്ങനെ ഇരുന്നു ഈ വർഷം അങ്ങനെെയായിരിക്കും അതുപോലെന്നുള്ള രീതിക്ക ക്നാട് നിക്കും പക്ഷെ ബുക്ക് ചെയ്യാൻ പറ്റില്ല അതിലോ ഇല്ല ഉറപ്പില്ലല്ലോ
ആ അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക് നമ്മള പോലത്തെ വര വന്ന്
ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി ചെയ്യാറ് ഞ ഹോസ്റ്റലിൽ നിന്ന് മാറിട്ട് പുറത്താ നിൽക്കണതെ റൂമ എടുത്തിട്ട് അപ്പൊ ഞമ്മള ഒറ്റക്ക് ഇണ്ടാക്കന്നെ ചെയ്യാറ് നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയത് ഇണ്ടാക്കി
അല്ല ഒരു ഹോ വീടെടുത്ത് നിക്കുന്നത് എത്ര പേര് കൂടിയിട്ടാണ് ഓയ്ക്ക
വീടല്ല റൂം മാതിരിയാ പക്ഷെ എന്നാ വീട് പോലെ തന്നെ ചെറിയ ഒരു അടക്കള ഒരു ഹാള് ഒരു റൂം ഞങ്ങള് മൂന്നാൾക്കാര് കൂടിട്ടാണ് നിൽക്കുന്നത് ഇതെങ്ങനെയ വെച്ച്കഴിഞ്ഞല്ലേ താഴെ ഇതിന്റെ ഓണറും വീട്ടേരും അയിന്റെ മോളില് ഏഹ് അവ രണ്ട് രണ്ട് റൂമ് ഉണ്ട് ഇത് കുറച്ച് വലുപ്പമുള്ളതാ അപ്പൊ രണ്ട് റൂമുണ്ട് അങ്ങനെ അപ്പൊ ഒരു റൂമിൽ ഞങ്ങള് ആ റൂമിൽ തന്നെ ഒരു ഹാൾ ഉണ്ട് അത്യാവശ്യം വലിപ്പള്ള സൗകര്യമുള്ള റൂമ പിന്നെ ബാത്റൂം പിന്നെ ചെറിയൊ ഡൈനിങ് ഏരിയ അവിടെ ഞങ്ങള് ഫ്രിഡ്ജ്ടാ ചെയ്യാ പിന്നെരു കിച്ചൻ സമയം അയിക്ക്ണ് ട്ടോ
ആഹ് ശരി
ആഹ് ശരി ശരി ഹലോ